ഹലോ എവടാണ് മോളെ കൊറേനാളായല്ലോ ഒരു വിവരോംല്ലല്ലോ
ഞാനിതാ ഇത്ര ക്ലാസ് ണ്ടാരുന്നു ഇന്നിപ്പോ ലീവാണ് അപ്പ ഞാൻ നാട്ടിക്ക് വന്നു
കുറേ ദിവസായി ഞാനിങ്ങനെ വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു പക്ഷെ നിന്നെ കിട്ടാനില്ല എന്തോ നിന്റെ ഫോണിനെന്തോ വിഷയം എന്നിട്ടഞാൻ നിന്റെ അമ്മേനെ വിളിച്ചറിയത് നിന്റെ അമ്മേന വിളിച്ചപ്പോ ചോയിച്ചു ഞാൻ രണ്ടിസം മുമ്പ് നിന്റെ അമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്ന് അമ്മ പറഞ്ഞില്ലേ
ഏഹ് ഇല്ലല്ലല്ല് ഞാൻ ഇന്നാണ് നാട്ടിലെത്തിയത് ഇത്ര ദിവസം കോളേജിലായിരുന്നു
ആണോ അമ്മേനെ വിളിച്ചിട്ടണ്ടായിരുന്നു അപ്പൊ നിന്ന വിളിച്ചിട്ട് കിട്ടതായപ്പൊ അമ്മ പറഞ്ഞു
ഉം
ചാലറ്റായ അടുക്കുമ്പോ അമ്മ വിളിക്കുമ്പോ പറയാ എന്നിട്ടും അമ്മ പറഞിണ്ടായിരുന്ന നിന്റെ അമ്മേനെയും അനിയനായിട്ടും അച്ഛനായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു
അതെയോ ആഹ് ആഹ് പറയ് ഓഹ് ആഹ് ഏഹ് ആഹ്
നമ്മ നമമ്മളെ ഗ്രൂപ്പി ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ
അറിയില്ല ഞാനിരു ടോക്ക് കേട്ടല്ലോ എന്ന് ട്രിപ്പ് പോവാന്ന് അങ്ങനെ എന്തൊക്കെയോ
അപ്പൊ അത് അതിനെന്നെ ഞാൻ വിളിക്കണത് കുറ ദിവസായി ഓരോരുത്തരെ ഞാനാ മെയിനായിട്ട് കോഡിനേറ്റ് ചെയ്യണത് അപ്പൊ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്‌തോണ്ടിരിക്ക ചിലോര് ഫോൺ എടുക്കൂല്ല ചിലോവർ ഫോൺ എടുക്കപ്പോ അത് നീ ഇങ്ങനെ അറിഞ്ഞേ
ഞാനൊക്കെറിഞ്ഞു
ഏഹ് അപ്പൊ ഞാനെ ഓരോരുത്തരെയും വിളിച് സെറ്റ് ആക്ക അപ്പോ ഒരു അഞ്ചു പേര് സെറ്റ് ആയിട്ടുണ്ട് നമ്മള ഇതാണ്
ആഹ്
ട്രാവലർ അല്ലെങ്കിൽ ആൾക്കാർ ഉള്ള തിനനുസരിച്ച് ബസ് അല്ലെങ്കിൽ ട്രാവലർ
ഓഹ് ഓഹ് ഓക്കേ ഓക്കേ ട്രാവലർ മതിയാകും അത്രൊക്കെ ഉണ്ടാവുള്ളൂന്ന് വിചാരിക്കണു
ബസ് അല്ലെ ടി കൊറച്ചും കൂടെ രസം
ആഹ് അത് ശരിയാണ് പക്ഷെ ഏഹ് അത്രയുള്ള ആള് വേണ്ടേ
ആൾക്കാരിപ്പ നീയ് ! ! ! ! ! ! ! ! ! !
പതിനഞ്ച് പേര ഓഹ് ഓഹ് ആഹ് ഓ ക്കെ അപ്പൊ അതിന്നത് പതിനഞ്ച് പേരുണ്ടാകുവോ
ഇണ്ടാകും
ഏഹ് അങ്ങനാണെങ്കിൽ നോക്കാം
ഈ ട്രാവലറിൽ നമുക്കില്ലേ നമുക്ക് ഡാൻസ് കളിക്കാനൊന്നും പറ്റൂലല്ലോ ഫുള്ളായിട്ട് ട്രാവലറല് നമക്ക് ബസ്സിന്റെ അത്ര ഫ്രീ ആയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുല്ലല്ലോ പൈപ്പ് വള്ളം ഓഫാക്കിയില്ല അല്ല എന്റെ
ഇല്ല
എന്റെ ഇക്കാടെ അറിവിലുണ്ട്
ഓഹ് ഓഹ് ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെയാണങ്കിൽ നമുക്ക് ബസ്സ് നോക്കാം
ട്രാവലിങ്ങിന്റെ പൈസ ലാഭാണ് ഏഹ് അവിടെ വന്നിട്ടുള്ള ചെലവ് നമ്മൾ ഓരോത്തോരത് ഓരോ ഓരോ ഫുഡ് കഴിക്കണനുസരിച്ച് നമ്മള
പിന്നെ ആഹ് ഓരോ ടിക്കറ്റും അതൊക്കെ അവരവര് എടുത്തോളും സ്റ്റെ ആഹ് സ്റ്റേയും ശരിയാക്കണം അല്ലെ
ഉം ഉം ഓക്കേ ഓക്കേ ഓക്കെ നോക്കാം നോക്കാം നമുക്ക് ആഹ് ഓക്കേ ഓക്കേ ആഹ് അത് റെഡിയാക്കാം അല്ല എപ്പോഴത്തേക്ക എപ്പാണ് പ്ലാൻ ചെയ്തിരിക്കണേ
നീ നീ എപ്പഴാ ഫ്രീയാവാ
നെക്സ്റ്റ് നെക്സ്റ്റ് ഫ്രൈഡേ ഫ്രീ ആകും കാരണം ഏഹ് ലീവ് വരുന്നുണ്ടല്ലോ
അപ്പൊ ഞാൻ മറ്റവരോട് ചോദിച്ചപ്പോഴും അവർ ഇതെ ഡേറ്റ് തന്നെ പറഞ്ഞെ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പ ഒരു കാര്യം ചെയ്യ്. എല്ലാവരും എന്റെ വീട്ടിക്കാണ് വരണത്. വ്യാഴാഴ്ച. എന്റെ വീട്ടില് നിന്നിട്ട് രാവിലെ ഇക്കാടെ വണ്ടി ണ്ടിക്കല്ലേ. അപ്പൊ ഇക്കാ വണ്ടി അറേഞ്ച് ചെയ്തിട്ടൊണ്ടാവും. അപ്പൊ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ വണ്ടിയില് പുലർച്ചെക്ക് അന്തേൽ പോവ.
ആഹ്
നിന്റെ നമ്പെറിന് വിളിച്ചാ കിട്ടണ നമ്പെറ് ഇതല്ലേ?
ഉം ആഹ അതന്നെ ഇതന്നെ ഇത് വിളിച്ചാ മതി. അതെനിക്ക് അത് അവെടെ റേഞ്ചില്ല. അതുകൊണ്ടാ ഞാനീ നെമ്പറാക്കിയേ.
ആഹ് അപ്പോ വിളിച്ച് കഴിഞ്ഞാ ഫോൺ എടുക്കാ നാനേ. ഓ അവെടെല്ലേ. ഇപ്പോള് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടോ ഓളടിപ്പോ? ഓഫീസിൽ അഞ്ച് പേരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിപ്പ നീ കൂടെ ആഡ് ചെയ്യാം. ഞാൻ വെല്യാരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കണത്. ഓ സ്ഥലയെവിടെന്ന് വെച്ച് കഴിഞ്ഞാല്. ഓ ഏഹ്? എത്ര ദിവസെന്ന് പറയുമ്പോ, രണ്ട് രണ്ട് ദിവെസം മൂന്ന് ദിസക്കെ. പ്പ ആഹ്
ഉം ഓ ഈ മൂന്ന് ദിവസം കൊണ്ട് എല്ലാടവും കവെറ് ചെയ്യാൻ പറ്റുവോ?
മൂന്നു ദിവസംകൊണ്ട് എന്ന് പറഞ്ഞഞ് കഴിഞ്ഞാലേ നമ്മള മറ്റൊൾ ഇല്ലെ കുട്ടി അവൾടെ ചേട്ടെന് പോത്തിന്റെ ബിസ്നെസ്സാന്ന് പറഞ്ഞിട്ടേ. വീട്ടീന് വിട്ട് നിക്കാ പറ്റില്ല. ഓളും കൂടിയത്ര പോത്തിനെ നോക്കെണെ.
ആഹ്
അപ്പ പിന്നെത് മറ്റാളെക്കെ പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. അപ്പം സൈറ്റും കാര്യങ്ങെളും. അത് നോക്കണം അപ്പൊ. രണ്ട്‌ പേരിപ്പോ വീട്ടിന്ന് വിട്ട്കാൻ പ്പറ്റില്ലാ
ഉം
അപ്പോ മൂന്ന് ഈസം പറ്റുള്ളൂ. അവര്ണ്ട് മൂന്ന് ഈസം അവര്ണ്ടവും പക്ഷേ മൂന്നില് കൂടുതൽ ദിവസാമ്പോ അവര്ണ്ടാവില്ല. അവര് പറഞ്ഞേ മൂന്ന് ദിസം പറ്റുള്ളോ. അപ്പ മെജോറിറ്റി. ഇപ്പ നീ അല്ലാണ്ട് ബാക്കിയൊള്ളവരൊക്കെ അഭിപ്രായംന്ന് പറയുമ്പോ മൂന്നിവസാണ്. ഇനിയിപ്പോ കൊറച്ചും കൂടി കഴി. നമ്മക്ക് വേറെ വേണെങ്കി വേറെ ട്രിപ്പ് പോവാ. ഇതിപ്പം ഈ ട്രിപ്പിന്റെകൂടെന്നെ ത് കഴിഞ്ഞാല് വൺ ട്രാ സെറ്റാക്കിത്തെരും. പിന്നെ കോഡിനേഷൻ. ഞാനാണിപ്പ എല്ലാവരിം വിളിച്ച്ട്ട് പ്രത്യേഹം വന്നപ്പോ. ട്രാവലിങ്ങിന്റെ പൈസ ഞാൻ നിങ്ങെക്ക് ലാഭം തെര്ന്ന് ഫുഡ് കഴിക്കണത് നമ്മെള് എന്താണോ കഴിക്കണത്. പൈസില്ലെങ്കിൽ ലൈറ്റായിട്ട് കഴിച്ചാ മതി.
ആഹ് ആഹ് അത് വേണോങ്കിന്ത് ചെയ്യും. നമ്മ്ക്ക് പോന്ന സമയത്ത് കൊറെച്ച് ബ്രെഡും പഴോന്ന് വാങ്ങിച്ച് വെ
ആഹ് അത് വീട്ടീന്ന് നമ്മക്ക് ബ്രഡും പഴവൊക്കെ സെറ്റ് ചെയ്തിട്ട്. ബ്രെഡ്, പഴം, പിന്നെ ഏഹ്, മറ്റ് ഇതില്ലേ. കേട് വെരാത്ത പാലില്ലേ?
ആഹ് ആഹ്
ആ പാല്, പിന്നെ ഏഹ് അവെല്.
ആഹ് അത് നല്ല ഐഡിയാണ്.
ആഹ് ഞൂട്ടെല്ല. ഏഹ് അങ്ങനെ ന്യൂട്ടെല്ലെയും ബ്രെഡും കൂടിട്ട് കഴിക്കാ. പിന്നെ വേണങ്കില്, ഇപ്പ നമ്മുക്ക് കിട്ടിയത് വേണെങ്കി കൊറെച്ച് ഉമ്മറാക്കടത്ത് കൊണ്ടോയിട്ട്, സാൻവിച്ചായി കഴിക്കാ. ചീസായി കട്ട്
റിം ചീസൺ ക്കെ ട്ടിട്ട് കൊറെച്ച് സോസും മൈനസെക്കെ വെച്ചിട്ട് ങ് സാൻവിച്ചൊണ്ടാ ഫുഡ് നമ്മെക്ക് നല്ല നല്ല ഫുഡ് ഉണ്ടാക്കാം. നമ്മള് എന്ത് കൊണ്ടാണ് സാധനങ്ങള നനുസരിച്ച്. ബ്രെഡും. ക്യാരറ്റും കുക്കുബറും പിന്നെ ഒരു കത്തിയും കുറച്ച് പാത്രങ്ങളും പാത്രങ്ങളെ പടി എല്ലാവർക്കും കഴിക്കാനാണെങ്കി ഡിസ്പോസബിൾ പ്ലേറ്റ് ഇട്ക്ക ന്നട്ട് ഈ എന്താണ് കുക്കുംമ്പറും ക്യാരറ്റും ഏ എന്താ പറ്ഞ്ഞ
ആഹ് ഓക്കെ ഓക്കേ ഓക്കെ
പിന്നെ വെള്ളം കുടിക്കാന് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലാസ്സ് യൂസ് ചെയ്യാ ന്നട്ട് എന്താ ഇത് ഏ പാത്രത്തില് നമക്ക് ഇട്ട് കഴിക്കാ പിന്നെ കുക്കുബറും ക്യാരറ്റും കട്ട് ചെയ്തിട്ട്
പക്ഷെ അന്ന് പോകുന്ന സമയത്ത് ഓക്കെ അന്ന് വൈകുന്നേരം ഓക്കെ പിറ്റേദിവസം
പിറ്റേ ദിവസം നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാ അതൊക്കെ നമ്മള് പൈസ എടുത്താ പോര ഓരത്തരു പൈസ ഓരോത്തരടെടുത്തൽ പോരേ
ആഹ് ആഹ്
ഞാൻ ഒരു കാര്യം പറയട്ടെ രാവിലെ ഇന്റെ വീട്ടീന്ന് ഫുഡ് കഴച്ചിട്ട് പോവാ
ആഹ്
എന്നിട്ട് ഉച്ചക്ക് ഈപറഞ്ഞ ബ്രഡും സധനങ്ങളുംങ്ങക്ക് ഹെവി ആയി് കഴിക്കുന്നവർക്ക് കഴിക്ക പസല്ലാത്തർക്ക് ബ്രഡും പഴം കഴിക്കാം പൈ പൊറുത്തിന്ന് കഴിക്കാം പിന്നെ രാത്രി വേണമെങ്കിലും ബ്രെഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം
നോക്കിനോക്ക
പിന്നെ പിന്നെ പിറ്റേ ദിവസം നമുക്ക് എ പുറത്തന്ന് കഴിക്കാം അത് ചീപ്പ് റേറ്റിൽ കിട്ടുടി ഈ ച്ച തട്ടുകടയിലൊക്കെ പോയി നല്ല പൈസ കുറവാ കിട്ടു പിന്നെ നമുക്ക് അന്നും പ
ലാവിഷവുമ്പോൾ ലാവിഷവണം എന്തായാലും നിർത്തും വണ്ടി എന്തായാലും നിർത്തും ബാത്രറൂമൊക്ക പോകാനായിട്ട് പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒക്കെ നിർത്തും ഇപ്പൊ വെള്ളിയാഴ്ച രാത്രി നമ്മള് സ്റ്റേ അടിക്കും
ഉം ശനിയാഴ്ച നമ്മള് സ്റ്റേ അടിക്കൂലേ
ഉം
ശനിയാഴ്ചയും
ഉം ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മള് എത്തും മനസിലായ തിങ്കളാഴ്ച രാവിലെ നമ്മള് അവിടെ എത്തും
ആഹ് ആഹ കൊഴപ്പില്ല നല്ല ആ നല്ല രഡന്ന ദ പിന്നെ എല്ലാവർക്കും വരാലോ
ആഹ് ഇതിപ്പോ എല്ലാവരും ഓക്കെയാണ് പിന്നെ കൊറേ നാളയിലെ
ആഹ
ഏഹ്
ആഹ് ആഹ്
പിന്നെ റൂമാണ് പിന്നെ നമുക്കില്ലേ വേണെങ്കി നമ്മള് ഫോറസ്റ്റ് ഏരിയയില പോണെങ്കിൽല്ലേ കയ്യിൽ ടെന്റ് കെട്ടിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം കൊറച്ചൂടി വൈബ് ണ്ടാവും ടെൻ്റ് ടെൻ്റ് കേട്ടിട്ട് ഫോറസ്റ്റിൽ ടെൻ്റ് കെട്ടിട്ട് ഇത് എന്താടി
ആഹ് അപ്പൊ അതിനുള്ള സ്ഥലങ്ങളൊന്നും കൊണ്ടുവരണ്ട
അത് ഇന്ന ടെൻറ്ല്ല അഹ് ഞാൻ സെറ്റ് ആക്കാ
ആഹ് ഓക്കെ എന്റെ കയ്യിൽ ഒരു രണ്ടെണ്ണം ഇരിപ്പ്ണ്ട് വേണെല്ല അത് കൊണ്ട് വരാം
നീ രണ്ടെണ്ണംടുത്ത എന്ൽ ഒരു മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഓരുത്തരു വട്ടി ചോദിച്ച കഴിഞ്ഞാ ഓരോത്തരുണ്ടാവും അപ്പൊ ഇതിന അനുസരിച്ചിട്ട് ഒരുടടെെങ്കിലും ഒരു എങ്ങനെ പോയ ഒരു രണ്ടാൾ മൂന്നാൾ അഡ്സ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഗേൾസ് വേറെ ബോയ്സ് വേറെ അങ്ങനെ എന്താടി ഹലോ എന്താ പറഞ്ഞേ കേട്ടില്ല യ്യ് എന്താ പറഞ്ഞേ ഹലോ ഹലോ എന്നാ ശരിഡീ ന്നാ വിളിക്കാം പ്പ കേൾക്ണ്ട് ശരിയെന്നല്ല വിളിക്ക വിള ഞാൻ വിളിക്കാ ഗ്രൂപ്പില് നോക്
ഉം
ആഹ